ഉം
പറഞ്ഞോ എന്നാ ഉണ്ട് വിശേഷം
നല്ല വിശേഷം അവിടെയോ
ഇവിടെയും അതെ നല്ല വിശേഷം
ആഹ ഓ കാപ്പി ഏഴ് മണിക്ക് കുടിക്കും
ആണോ നേരെന്നെ അയിനങ്ങനെ രാവിലെ നിക്കിന്നെ
ഇവിടെ അങ്ങനെ ഇവിടെ അങ്ങനെ ശീലായി
അയ്യോ
ഉം അപ്പൊ അവിടെ എപ്പഴാ കഴിക്കുക
ഞങ്ങക്ക് പത്ത് അല്ല ഞാന് ഞങ്ങൾക്ക്ന്ന് പറയാൻ പറ്റില്ലട്ടോ പിള്ളോരൊക്കെ കഴിച്ചിട്ട് അങ്ങ് പോവേ പിന്നെ എന്നാ പറയാ ഏഹ ഞാനൊക്കെ കഴിച്ചു വരുമ്പോ പത്ത് പത്തര.
ഓ അപ്പൊ നി ഉച്ചക്കത്തെ ഫുഡ് എപ്പോള. കഴിക്ക.
ആ അതത് അതതികഷ്ടം അതൊരു മൂന്ന് മൂന്നര
അയ്യോ അത് കഴിഞ്ഞ ചായ കുടിക്കാനായി
ഈ ചായൊപ്പ അതിലും കഷ്ടമാണ് പിള്ളേര് വന്ന കഴിയുമ്പോ പിള്ളേർക്ക് കൊടുക്ക. പിന്നെ അവരുടെ കഴുക്കും മെഴക്കും അവര് കൊണ്ടുപോകണ മാത്രമ എല്ലാം കഴ കഴിയത് ഒരു അഞ്ച അഞ്ചര ആറ്. അക്കെ ആവുബോ ഒര്ക്ലാസ് കരിങ്കപ്പി വെള്ളം കുടിച്ചാ കുടിച്ചു.
ഓ.
അതും കഴിയുമ്പ. ഏഴര എട്ടൊക്കെ ആവുമ്പോ അവർക്ക് വല്ല എട്ടെട്ടരക്കെ ആവുമ്പോ കൊടുത്തേച്ച്. ഒമ്പതര പത്തൊക്കെ ആവുമ്പോൾ വീണ്ടും വെല്ലോ കഴിച്ചാ കഴിച്ചു ഇല്ലെങ്കിൽ ചിലപ്പോ കഴികേല ചിലപ്പോ അങ്ങ് കേടാകും
അതെന്താ രാത്രി ഇന്ക് രാത്രി കഴിച്ചില്ലെങ്കിൽ വിഷംന്നിട്ടോറക്കം വരില്ല.
വിശപ്പിന്റെ അസുഖള്ള ഒരാളാ ഞാൻ.
ആഹ.
ഭയങ്കര വിശപ്പാടാ ഒരു രക്ഷ ഇല്ല.
എന്നിട്ടാ രാത്രി ഫുഡ് കഴിക്കാതെ കിടക്കണ.
അതെ ഏ ഗുളിക കഴിക്കുന്നൊക്കെ ഉണ്ട്.
ആഹ്.
ഈ ഗുളികയക്കെ കഴിച്ചച്ച് കഴിഞ് വെള്ളവും കൂടെ കുടിക്കുംമ്പോ ചിലപ്പോ വൈകിട്ടൊക്കെ ക്കെഞ്ഞിവെള്ളം ഒക്കെ കാണെങ്കിൽ ഈ കഞ്ഞിവെള്ളം. ഈ ഗുളിക സത്യം പറഞ്ഞ തന്നെ കഴിക്കാൻ കഴിയത്തില്ല അപ്പും ചിലപ്പോ ഇരിച്ചിില് ഉപ്പിട്ട് കഞ്ഞോളം. കെ കുടിച്ചൊക്കെ നിക്കും.
ആഹ് ആഹ്
അപ്പൊ ഈ കഞ്ഞോള്ളക്കെ കുടിച്ച് ചിലപ്പോ ഗുളികയൊക്കെ കഴിച്ച കഴിയുമ്പഴത്തേക്കും ഉണ്ടല്ലോ ചിലപ്പോ നമുകൊന്ന്. വിശക്കത്തില്ല പക്ഷെ വിശക്കൂന്ന് ചോദിച്ചാ ഭയങ്കര വിശപ്പുവാ. എന്നാ ഭയങ്കര മയറും കയിക്കും എപ്പോഴും.
ആഹ്.
ഉ അതാണൊരു കുഴപ്പം ഇപ്പഴ്തേ ഏതെ
ഒന്ന് എക്സസൈസ് ഒക്കെ ചെയ്ത്കഴി
ഓക്കെ .
ഉം ഉം.
നടക്ന്ന്ണ്ട് പക്ഷെ
ആഹ് ആഹ്.
ഉം.
എന്നിട്ട് ഇല്ലല്ല.
എന്ന പിന്നെ
എം ക്ലിയർ ആവണില്ല.
എന്തുവാ പരിവാടി.
ആഹ ഇപ്പ എല്ലാതും കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്ക. ഉം അവിടെ കിച്ചണൊക്കെ ഒരുങ്ങിയോ.
ഇല്ലില്ലില്ല അവിടെ ഇവിടെ എല്ലാം വലിച്ചു വാരി
ആഹ്
ഉം പിന്നെ നേരത്തെ കൂടുതലാ ദിവസങ്ങളുള്ള മൂന്ന് ഒപ്പ് മൂന്ന് പേര് ഇവിടെ ഇണ്ടാവും.
ആഹ് ഉം
വിക്കണ്ട സാധനം വിക്കുന്നടുത്തോളം വിക്കുന്നതാ ഏറ്റവും വലിയ
ആഹ്
ഉം
പിന്നെ ഇവിടെണ്ട്
ഏഹ്
എന്തുവാ
കാപ്പിക്ക് ആഹ് പുട്ട് പുട്ടും കറീം
അപ്പോ ഉച്ചത്തേക്കോ
ഉച്ചക്കെന്താന്ന് എനിക്കറിയൂല അതുമ്മ ഇണ്ടാക്കിക്കണ്
അടുക്കള ങ്ങോട്ട് പോവാറില്ലേ
ചെല സമയത്ത് ചലെ സമയത്ത് എനിക്ക് തോന്നണം
ഉം
ഉം ബാക്കിയൊക്കെ ചെയ്യും ഫുഡ്ണ്ടാക്കൊന്നുല്ല
ആഹ് അവക്ക് ഇഷ്ട്ടൊണ്ടെങ്കി കഴിക്ക് ഇല്ലെങ്കി
ഉം
മ്
പിന്നെ ഞാൻ വെറൈറ്റിയൊക്കെ പരീക്ഷിക്കാറുള്ളൂ ഡെയിലി വെക്കണ കറിയും അതൊന്നു എനിക്കിഷ്ടല്ല
ആഹ് ആഹ് ഞാന് ഏഹ് എനിക്കിവിടുന്നൊരി ഇച്ചിരി ചക്ക കിട്ടി
ആഹ്
ചക്കപ്പഴവാ
ആഹ് ആഹ്
അപ്പ അത് കാരണം ആഹ് പണിയൊണ്ടാവോ
ആഹ്
ചെയ്തുന്നൊണ്ടെങ്കില് മാത്രം വൈകിട്ട്
ഏഹ് ഏഹ്
ഉം
പോണ് ണ്ട്ട്ടോ ക്ലിയറ്
ആഹ് പ്രശ്നം
ആഹ് ഉം
ഉം പരത്തിയങ്ങു നോക്കും
ആഹ് ഉം
എന്നോടു ചോദിക്കണം
വേറെന്താ പച്ചക്കറിയൊക്കെണ്ടാക്കാറുണ്ടോ
ക്കാനറിയായോ
ചക്കവരട്ടേ
ഒണ്ടാക്കാനറിയാമോ ചക്ക വരട്ട്
കൂട്ടാനാണോ ഉദ്ദേശിച്ചത് തേങ്ങരച്ചിടണേ തേങ്ങയൊക്കെരച്ച്പാരണ കൂട്ടാനാണോ ഉദ്ദേശിച്ചത് ചക്ക കൂട്ടാൻ
ആഹ് പ ഞങ്ങള് ഞാൻ പീ ചക്കപ്പഴം വരട്ടി വെക്കാചെയ്യല്.
ആഹ്, ആഹ് എന്താണ് ശർക്കരയൊക്കെ വെള്ളാക്കിട്ട്.
ആഹ് അതന്നെ അതറിയോന്ന ചോയിച്ചെ.
ആഹ് അത്ണ്ടാക്കിനു പഷെ പെട്ടന്ന് പൂത്ത് പോവാ.
ഉം എങ്ങനെണ്ടാക്കിയേ.
അത് ശർക്ക അല്ല തേ എന്താണ് ചക്കല്ലേ മിക്സീല് അരച്ചിട്ട് ഒഴി ച്ചു ന്ന്ട്ട് ഐക്ക് ശർക്കര.
ഹും.
പാനി ഒഴിച്ച് എന്നിട്ട്ങ്ങനെ അളക്കി കുറുക്കി എടുത്തു. അത്രള്ളു ആ തേങ്ങയും ഇട്ടു.
ഉം
ഉം നിങ്ങളെങ്ങനെ ണ്ടാക്കാറ്.
ഞാന് ഹ് പിന്നെ ഒണ്ടാക്കുന്നത് ആശർക്കര ഉരുക്കിയെടുത്ത് അരിച്ചെടു ത്ത്ട്ട്. ഇതുപോലെ തന്നെ ഉണ്ടാക്കുന്നെ ഏലക്കയും ചീരകവും കൂടെ. പൊടിച്ചും കൂടെ ചേർത്തിട്ട്. തേങ്ങാകൊത്തിയിടും തേങ്ങാ ചെരണ്ടിയിടും. എന്നിട്ട് ഹ് നല്ലോണം അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങള് ചെയ്തപ്പോ. തേങ്ങേടെതായിരിക്കും ഞാനാദ്യം തേങ്ങ ഒന്ന് വർത്ത്ട്ട്.
ആഹ്, ആഹ്.
അതിലേക്ക് ശർക്കര ഇടും ശർക്കര ഒഴിക്കും.
ആഹ്.
എന്നിട്ട് ചക്ക അതിനകത്തോട്ടിട്ട് കുറുക്കി കുറുക്കിയെടുക്കും.
ആഹ്, ആഹ്.
ഊത്തൂന്ന് പറഞ്ഞത് ഒരു പക്ഷേ തേങ്ങക്കാത്തെ തേങ്ങ പച്ചപ്പ്ണ്ടേ.
ആഹ് ഹും.
അതിന്റെറെ എല്ലെ കൊഴപ്പല്ലാ അല്ലെങ്കി പിന്നെയെങ്ങാനേന്ന് വെച്ച് കഴിഞ്ഞാല്. ശർക്കരയും മീതും മാത്രം വരട്ടി വെച്ചിട്ട്. നല്ലോണം തണുത്ത് കഴിയുമ്പോ ഏയർടൈറ്റായിട്ട് വെച്ചിട്ട്. പിന്നീട് ഹ് എന്തേലും ഉപയോഗിക്കുന്ന സമയത്ത് തേങ്ങ ആഡ് ചെയ്തൊ
ആഹ്, ഹും.
ഉം.
പ്പതാണ് ഇന്ന് വൈന്നാര്ത്ത്ക്ക് സ്പെഷ്യല് ല്ലേ.
ഉം എന്താ പറ്റുവോന്ന് അറിയത്തില്ലടാ വെട്ടി പെറ്ക്കിയൊക്കെ എടുത്ത് വെച്ചു.
ആഹ്.
ഉം.
പിന്നെന്താ ണ്ടാക്കാറ് ചക്കേണ്ട്.
ചക്കാ ഹ് എനെ എനിക്ക് കിട്ടാൻ പാടാണേ അതോണ്ടെ.
ആഹ്.
ആഹ് ചെലപ്പോ ഈ മ് ഇത്ണ്ടാക്കും ഏഹ് ചക്ക. മിക്സെലിട്ട് അടിക്കും തേങ്ങായും ജീരകവും. ചക്കപ്പഴൊല്ലാം കൂടെ മിക്സീലിട്ട് അടിച്ചേച്ച് അതിലേക്ക് കുറേശെ കൊറച്ച്, കൊറച്ച്. പൊടി പൊടിയിട്ട് അടിച്ചടിച്ച് അടിച്ചടിച്ച് ഉരുട്ടി എടുത്ത് ങ്ങനെ കറങ്ങാത്ത പരുവാകുമ്പോ. പൊറത്തെടുത്തേച്ച് ഒരു തുള്ളി മാവൂടെ കൂട്ടിപിട്ച്ച് കൂട്ടിപിട്ച്ച് ഒന്നൂടെ പരത്തി എട്ത്തിട്ട് ചെറിയ ബോള് പോലെ ചെറിയ ബോളായിട്ട് കൊഴ്ക്കട്ട ഉണ്ടാക്കുന്ന പോലെ എട്ത്ത് ഉരുട്ടി എട്ത്തിട്ട് ആഹ് ഇഡ്ലിചട്ടീ വെച്ച് ആവി കേറ്റി പുഴുങ്ങിയെടുക്കും.
ആഹ് ആഹ്.
അല്ലെങ്കില് എലയുണ്ടെങ്കില് എലെക്കകത്ത് വെച്ച്
ആഹ് എല്ലടാ ഉം.
മടക്കി അങ്ങോട്ട് ആ എലയടണ്ടക്ക.
മ് മ് മ്.
മ്.
അങ്ങനെയൊക്കെ. മാങ്ങാ സ്പെഷ്യൽ എന്തൊക്കെ അപ്പൊ?
മാങ്ങാ സ്പെഷ്യല് മാങ്ങാ പുളിശ്ശേരിയാണ് മാമ്പഴപ്പുളിശ്ശേരി. മാമ്പഴപുളിശ്ശേരിഉണ്ടകും പിന്നെ എന്തോ?
ആഹ് പിന്നെ. ഹലോ ആ അതെനിക്കും ഇഷ്ടാണ് പറഞ്ഞതാ ഇഷ്ടാണ് പർഞ്ഞതാ അത് ഉം.
പിന്നെ ഇണ്ടാക്ക്ന്നത് ആ ആ അതെങ്ങനെ എപ്പ തന്നാലും ഇഷ്ടമാല്ലെ?
മ്.
ഈ പിന്നെ ഇണ്ടാക്കുന്നെന്ന് പർഞ്ഞയ്ഞ്ഞാല് മ് മാങ്ങാ ചേനച്ചതാണെങ്കി അതും കൊണ്ടാട്ടം പോലെ ചുമ്മാ ഇങ്ങനെ ഒര് ക്യാരറ്റും പച്ചമുളകും. ഒക്കെ അരിഞ്ഞിട്ട് സാലഡ് പോലെ.
ആഹ് ആ രസാണോ?
എന്നാണ് ഇവിടെള്ളോര് പറയുന്നത് എനിക്ക് വല്യ പിട്ത്ത്ല്ല.
അഹ് ശെരി ഉം.
ഒ ഉണ്ടാക്കി കൊട്ക്കും.
മ് മ്.
പക്ഷെ അത് ന്നമ്മക്ക് വല്ല്യ താല്പര്യല്ല. എനിക്കാണെ ഇച്ചിരി എരിവൊക്കെ ഉള്ളതാ ഇഷ്ടം.
മ് ഉപ്പും മുളകൊക്കെ ഇട്ട് ഇങ്ങനെ കുത്തിച്ചതച്ച് ഇണ്ടാക്ക്ണണ്ടല്ലേ?
മ് മ് അത്‌ തന്നെ അത്‌ തന്നെ അത് തന്നെ സംഭവം.
ഓ അഹ് പർഞ്ഞ പോതിന് എന്റെ വായില് വെള്ളം വന്നു. ഉം
അപ്പൊ ഇന്ന് ഞങ്ങക്ക്
ഏയ് മാങ്ങണ്ടവ്ടെ?
മാങ്ങ ഉപ്പിലിട്ടും അതും ഇതും ഒക്കെ ആയിട്ട് വെച്ചിട്ടുണ്ടേ.
ആ അത് ഇവിടീം അങ്ങനെണ്ട് മ്.
ഉം
ഉം ഉം ഞങ്ങള് ഇപ്രാവശ്യം മാങ്ങാത്തെരെ അങ്ങനെ എന്തോ സംഭവല്ലേ?
എന്തുവാ
മാങ്ങത്തെര അങ്ങനെ എന്തോ പറയില്ലേ?
ഉ
സമയം ആ പത്ത് മിനിറ്റ് ആയീണ് വിളിക്കാട്ടോ. ഓക്കെ ഓക്കെ.